ആഹ് ഞാൻ അങ്ങോട്ട് വിളിക്കാ ഇരിക്കായിരുന്നു.
അതല്ലേ ആ കേൾക്ക്ന്നുണ്
ആഹ് അതെ, ആഹ് കേക്കുന്നിണ്ട്.
ആഹ്
എന്തായി നമ്മടെ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ, നമ്മള് പറഞ്ഞില്ലായിരുന്നോ സ്വന്തായിട്ട് എന്തെങ്കിലൊക്കെ തുടങ്ങണംന്നൊക്കെ.
ഞാനത് ആലോചിക്കാർന്നു.
പിന്നെ നോക്കിയോ?
ഞാനിങ്ങനെ രണ് രണ്ട് മൂന്ന് നമുക്ക് ഡ്രസ്സ്
ക്ക നമ്മള്, ആ ഡ്രസ്സും അതുപോല് തന്നെ മ് ഓർണമെന്റ്സ് അതൊക്കെപ്പ ഒരുപാട്ണ്ടല്ലോ.
അത്ണ്ട് അതാണ് പിന്നെ ഇപ്പോ ഡ്രസ്സുകളാണ്പ്പോ കൂടുതല്ള്ളെ വെറൈ കേയിട്ട് എന്തെങ്കിലും ചെയ്താലോന്ന് വിചാരിക്ക
ചെയ്യണേരുന്നു അങ്ങനെയാവുമ്പോ പ്പന്താ ചെര്പ്പ് ചെര്പ്പ് വല്ലാണ്ട് പ്പോൺലൈനിൽ കാണുന്നില്ല അല്ലെങ്കി പിന്നെ അങ്ങനെ എന്തെങ്കിലൊക്കെ നോക്കേണ്ടി വരും ഉം
ആഹ് ഗേൾ ബേബിടെക്കെ എന്താ മുടിന്റെറെ തൊക്കെണ്ടാവൂലെ
ആഹ് ആഹ് ഉം ഉം ഉം ആഹ്, അത് പറ്റും, അത് എങ്ങനേച്ചാല് അമ്മള് ആതേ അമ്മക്ക് മെയിനായിട്ട്പ്പ കു കുട്യളത് കോൺസെട്രേറ്റെയ്യാലോന്ന് ചാരിക്ക കാരണം അവരുടെ ഡ്രസ്സിനനുസരിച്ചിള്ള ബോയും കാര്യങ്ങളും
യോ പണ്ടത്തെ പോലെയല്ല പ്പഅവര് കേസ്കൂ കോളിറ്റി നമ്മളൊക്കതാകുമ്പത്തെ പോലല്ലല്ലോ ഇപ്പൊ നല്ല വെറൈറ്റി വെറൈറ്റി ഇതിങ്ങനെ എല്ലാ കുട്ട്യാള് ട്ട് കാണല്ലേ. അപ്പൊ അതിന് കൊർച്ച് സ്കോപ്പ്ണ്ടാവും തോന്ന്ണ്
ഉം ണ്ട്ണ്ട് കാരണിപ്പോരോ ഡേകൾ വരാൻ തൊട്ങ്ങി പണ്ടത്തെ പോലെയല്ലാല്ലോ, ഓരോ ദിവസങ്ങള് സെലിബ്രേ റ്റെയ്യാൻ തോടങ്ങീലേ.. ഇപ്പം ഇപ്പ തന്നെ ഇപ്പം വേൾഡ് കപ്പിന്റെ സമയായത് അതുകൊണ്ട് ജേഴ്സിയൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ട്, പ്പതിന് പ്പർജന്റീനന്റെ ആണെങ്കില് നീലാ വെള്ള
ആഹ് അതെ അപ്പൊ നമുക്ക്പ്പോ അതിന് വേണ്ട സ്ലൈഡ്കളൊക്കെ നമുക്കീ ഓൺലൈൻക്ക് നമുക്ക് ഒരുമിച്ച് വേടിക്കുമ്പോ നല്ല ലാഭ ത്തില് ഞമ്മക്ക് കിട്ടും
ലാഭം കിട്ടും, ആ സിമ്പിൾ ആയിട്ട്ള്ളെ അതായത് ഒന്നും വർക്കുകളൊന്നും ചെയ്യാത്തെ
വെറും സാധാ പിന്ന് നോ ർമൽ പിന്ന് ന്ന്ട്ട് അതിന്റെ പിന്നെ ഫ്ലവർ ഞമ്മക്ക് വേണെങ്കി ഇണ്ടാക്കും ചെയ് യ്യാ നമ്മള് യൂ
ആഹ് അതെ അതെ നോക്കിട്ട്ണ്ടാക്കാം ഉം ഉം ഉം ഉം അത് നടക്കും ഉം ഉം ന്നാന്താച്ചാ ഈ പെരുന്നാളിന്റെ ഇയിന്റെയൊക്കെ സീസണാവുമ്പോ അമ്മക്ക്ങ്ങനെ ഒ മക്കളെടുക്കുന്ന ഡ്രെസ്സിന്റെ കളറെന്നെ ചൂസ് ചെയ്തിട്ട് നമ്മൾക്ക് എന്താക്കാം അങ്ങനെ ഓരോന്ന് ചോയ്ചോക്കാം. അതാവുമ്പോ ഓൺലൈനായാലും വീട്ടിന്റെടുത്താണെങ്കി അമ്മക്ക് കൊണ്ടെ ത്തിക്കേ അങ്ങനെന്തെങ്കിലൊക്കെ ചെയ്യാലോ സർവീസസ് പിന്നെ കൊർച്ചൊന്ന് കൊർ ച്ചയ്യുമ്പൊന്ന് വലുതായി കിട്ടുമ്പോ അമ്മക്ക് വേണെങ്കില് അയ്നൻസര്ച്ചൊരു ഷോപ്പ്ടേ ഉം
നമ്മുടെ അയൽവാസികളിൽ തന്നെ ന്നെ ഒരുപാട് കുട്ടികള്ണ്ടല്ലോ
ആഹ് അതെ, ഇഷ്ടംപോലെണ്ട്. പിന്നെ ഇപ്പം പഞ്ചായ ത്ത്ന്നും ഉം
ആഹ് പഞ്ചായത്ത്ന്ന് ങ്ങനെ ഓരോന്ന് പഠിപ്പിക്ക്ന്ന്ണ്ട്ലേ അതപ്പൊ ഇവിടങ്ങനെല്ല വടെ കമ്പ്യൂ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നുണ്ട് വടെ കമ്പ്യൂട്ട്ർ അതേപോലെ തയ്യല് തയ്യല് പഠിപ്പിക്കുന്നുണ്ട്
എത്രേന്ന് വെച്ചാല് അമ്മള് മാസത്തില് ഇരുപതിനായിരം അങ്ങനെയൊക്കെ കൊടുക്കുന്ന സ്ഥലങ്ങൾ ള് അഞ്ഞൂറ് രൂപെക്കെ മാസ്ത്തിലട ച്ച്ട്ട് കമ്പ്യൂട്ടർ സെന്ററിൽ പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ തയ്യല് ഏ പിന്നെ കേക്ക് മേക്കിങ്
ആഹ് നമുക്കെന്തായിട്ടൊക്കൊരു സ്വന്തം വരുമാനം വേണം ആഹ് പ്പ കേക്കിനൊക്കെ ഇപ്പ നല്ല സ്കോപ്പാവു കാരണം ഇപ്പോന്തറിയോ പണ്ടൊക്കെ പറഞ്ഞാല് ഒരു ബർത്ത് ഡേക്ക് മാത്രല്ലെര്ന്ന് കേക്ക് ഇപ്പൊ അങ്ങനെയല്ലേ ല്ലോ കല്യാണം തൊട്ട് ഫുള്ള് കല്യാണം ന്നല്ലാപ്പൊ പ്രണയങ്ങളാണെങ്കി എന്താ പറയാ ബ്രേയ്ക്കപ്പിന് വരെ കേക്കാണ് ആഹ് പ്രഗ്നന്റ് ഒക്കെണ്ടായ പിന്നെ പറയേ വേണ്ട
പറയേ വേണ്ടേര്ല്ല കേക്കും കാര്യങ്ങളും, പിന്നെ മറ്റേ എന്താ പറയാ
അതെ അത് ചിലപ്പോം മൂന്നിന് ആഘോഷിക്കും പറയാൻ വേണ്ടിട്ട് പറ്റില്ല മാറികൊണ്ടിരി പിന്നെ അങ്ങോട്ട് പിന്നെ നമുക്ക് മ മക്കള് തന്നെയാണ് കൂടുതൽ നമുക്ക് ചെരുപ്പും കാര്യങ്ങളും ഉണ്ടാക്കും പിന്നെ തുന്നി ഉണ്ടാക്കുന്ന ഡ്രസ്സസ് ഇല്ലേ
ആഹ്
തുന്നി ഉണ്ടാക്കുന്ന ഉടുപ്പുകളൊക്കെ ഉണ്ടല്ലോ ചെറിയ മക്കൾക്ക് ന്യൂ ബോൺ ബേബീസ് അയിന് എന്തോ ഒരു പേര് പറയുന്നു അതൊക്കെ നമുക്ക് കൊറച്ച് എന്താക്കാം നെറ്റിന് തെരഞ്ഞിട്ട്
എന്താ കോക്ക്രാച്ച് അങ്ങനെ എന്താരു
ആഹ് നമുക്ക് നെറ്റിന്ന് തേരായം നെറ്റിന്ന് തെരഞ്ഞിട് എന്താക്ക അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് സെറ്റ് ചെയ്ത് എഴുതി വെക്കാം എഴുതി വെച്ചതിന് ശേഷം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ പോയി പർച്ചേസ് ചെയ്ത് വന്ന് ആഹ് അത് നമുക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളും കണ്ട് കഴിഞ്ഞ കഴിയുമ്പോ നമുക്ക് ഉണ്ടാകേണ്ടത് മനസ്സിലാവും പിന്നെ അതെങ്ങനെയാ സെല് ചെയ്യണം നമുക്കൊരു ഒരു ഐ ഡി തുടങ്ങിടാം ഒ അക്കൗണ്ട് ഉം
കൃത്യായിട്ട് എത്തിക്കേണ്ടോരു ഐഡിയ അമ്മക്കറിയണം
അക്കൗണ്ട് തുടങ്ങി കഴിഞ്ഞാല് അതിൽ അങ്ങനെ വീഡിയോസും അതുപോലെ തന്നെ നമ്മൾ ആർക്കാണോ അത് കൊടുക്കുന്നത് വിറ്റു പോകുന്ന അവരോട് എന്ത ക്ക പറയാ ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഫോട്ടോസോ ഒക്കെ അയച്ചു തരാൻ വേണ്ടിട്ട് പറയാ എന്നിട്ട് അതും അതിൽ അപ്ലോഡ് ചെയ്താൽ മതിയാ വ്യൂസും കാര്യങ്ങളും എല്ലാരും വാങ്ങുന്നുണ്ട് എന്നുള്ളരു സംഭവം ആവുമ്പോ എന്താവും
ആഹ് ആഹ് അത് നമുക്ക് ഐഡിയ ചെയ്യാം നമുക്ക് ആദ്യം നമ്മള റിലേറ്റീവ്സ് തന്നെയ കൊടുത്തിട്ട് അവരോട് നല്ലൊരു ഫീഡ്ബാക്ക് തരാൻ പറയാ
നമ്മളെ കസിൻസിന്റെ ആൾക്കാരുണ്ടാലോ അവരും വെറുതെ നോർമലി കുറച്ചുണ്ടാക്കിട്ട് കൊടുക്കുക എന്നിട്ട് മക്കളെയൊകെ ഒരുക്കിയിട്ട് അതിട്ട് ഇട്ടൊരു ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ ആകുമ്പോ അത് നല്ലൊരു കാര്യമാണ്
അങ്ങനെ ചെയ്യാൻ പറ്റും ഉം ഉം ഉം
ഉം അങ്ങ
സക്സസ് ആവാണെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് വലുതാ
ആഹ് അതെ അതെ ആദ്യം നമുക്ക് ചെറുത് രീതില് തുടങ്ങാം പിന്നെ അത് എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണ് വിറ്റു പോകുന്നെന്ന് കാണുമ്പോ
ഓൺലൈൻ - യിട്ട് ഓരോന്ന് തുടങ്ങാണ് അല്ലാതെതിപ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ
ആഹ് ബൾക്ക് ആയിട്ട് സാധനങ്ങളൊക്കെ എടുക്ക പർച്ചേസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് കൊറെ ഉം അപ്പൊ ഒരു ദിവസം മെനക്കെട് അയിനായിട്ട് അങ് ഇറങ്ങീട്ട്
അറങ്ങിയിട്ട് നമ്മള് തെരഞ്ഞു പിടിക്കണം കുറച്ച് റിസ്ക് ഓകെ ഉണ്ടാവും
അതെ അതെ അതെ അതെ റിസ്ക് തന്നെ ഒന്നും കാണണം ആദ്യം നമ്മൾ ഒരിക്കലും എളുപ്പവും അല്ലെങ്കില് ലാഭം ഒന്നും മുന്നിൽ കാണരുത് അതെ നഷ്ടവും കാര്യങ്ങളും മാത്രം മുന്നിൽ കണ്ടിട്ട് വേണം നമ്മള് ഇറങ്ങാൻ വേണ്ടിട്ട് അപ്പൊ നല്ല രീതിൽ നമുക്ക് അങ്ങനെ മുന്നോട്ട് പിന്നൊരു പേര് പേര് നമ്മുക്ക് കണ്ടെത്താട്ടോ
പേര് ആയി നമുക്ക് നന്നായിട്ട് ആലോചിച്ചിട്ട് നല്ലൊരു യുണീക്ക് ആയ ഒരു പേര് കണ്ടെത്താം
അതെ എല്ലാരെന്നും വിട്ടു നിൽക്കുന്ന രീതിയിലുള്ള ഒരു പേര് ഇടണം ഉം വേണേ നമുക്കൊന്ന് ഫാമിലീനോട് ഹെൽപ് ഒക്കെ ചോദിക്കാൻ ജസ്റ്റ് ഫാമിലി ഗ്രൂപ്പ് ഗ്രൂപ്പിലോ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലൊക്കെങ്ങനെ ഒരു ഇതുണ്ട് ഇപ്പൊ ഒരു പേര് കണ്ടെത്തരൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കില് ഓരോരുത്തർ ഇടുന്നത് നമുക്ക് പറ്റിയേല അതിനനുസരി
ആഹ് പിന്നെ ഹെയർ അതൊക്കെ കുട്ടികളടെ സക്സസ് ആവണെങ്കിൽ അതിണ്ട വലിയവരിക്കുല്ലേ ഈ കമ്മലക്കെ ഇണ്ടാവുല്ലോ
ഉം ഉം അതെ അതെ ഉം ഉം
അങ്ങനെ ഓർണമെന്റസിനമുക്കെ വലുതായിട്ട് ഒന്ന് നോക്കാം
ഒക്കെ റെഡി ആവുവാണങ്കിൽ അതിന്റതും ചേരുന്ന ഒരുപോലെള്ള
ചെയ്യാ ആഹ അങ്ങനെ ചെയ്യലേ ചെറിയ കുട്ടികളുടെ ആഹ ആ സെറ്റായിട്ട് ഒരു ഡ്രസിന് സെറ്റ് ആയിട്ട് അങ്ങനെ കൊടുക്കല്ലേ
ആ ഓരോ സെറ്റിന് പിന്നെ അത് പോലെ തന്നെ നമ്മൾ പാക്ക് ചെയ്യ്പോ അതൊക്കെ നല്ല വൃത്തി വൃത്തിൽ പാക്ക് ചെയ്ത് നമ്മളെ എമ്പ്ളം ചെറിയ രീതിയിലുള്ള നമ്മളൊരു പ്രിന്റിങ്ങും കാര്യങ്ങളും നമ്മള് പേര് കൊടുത്തിട്ട് പ്രിന്റും കാര്യങ്ങളും ഒക്കെ അതിന്റെ മോളിൽ ഒട്ടിച്ച്
ആഹ് ആഹ് ആഹ് നമുക്കൊരുമ്പളം വേ
ഉം അങ്ങനത്തെ രീതിയിൽ നമ്മ കൊടുക്കും അതെ അതെ നമക്ക് വേണം നമക്ക് അതൊക്കെ ഇണ്ടാകും ക്കണം അങ്ങനാവുമ്പോ പിന്നെ മറ്റേത് വെറുതെ അങ്ങ് ഒരു പാക് പാക്കെയ്ത് വിടുമ്പം അറില്ലാലോ എന്താ എങ്ങനെയ നമ്മള് പേരിലൂടെ അറിയപ്പെടുമ്പോ എല്ലാരും സെർച്ച് ചെയ്യും ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇത് ഒരു ആ ആപ്പുകളിലാണെങ്കിൽ അത് പോയിട്ട് സെർച്ച് ചെയ്യുമ്പോ നമ്മളെ മുന്നിൽ തന്നെ കാണുമ്പോ
ന്റെ പേര് വേണം
ആഹ് അതെ അതെ
എപ്പോഴും ഇങ്ങട്ട് നല്ല ചിലൊരു ടഫ് പേരള്ളു ഇടുല്ലോ നാവിൽ വയങ്ങാത്തത്
ഒരു പുതിയൊരു കാര്യങ്ങളിലേക്ക് ഇറങ്ങാന്ന് പറയുമ്പോ എല്ലാരും അതിന് നെഗറ്റീവ് ആയിരിക്കും ണ്ടാവുവാ ആരും നല്ലതും പറിയില്ല അത് നമ്മൾ മയിൻ്റ് ചെയ്യാനേ
ആ അത് പറ്റില്ല
ഉം നമുക്കല്ലാത്ത രീതിയിൽ തന്നെ വല്ലേ ഉം അതെ അതെ അങ്ങനെ മുന്നോട്ട് പോവാം
ആഹ് അപ്പ അങ്ങനെ ചെയ്യാ ഇനി ഞാൻ പിന്നെ ഇങ്ങനെ വിചാരിച്ചുമ്മേ മെഹന്തി ആയാലോ ന്നൊക്കെ വിചാരിച്ചു പിന്നെപ്പ എല്ലാരും
ആഹ് മെഹന്തി എനിക്ക് മെഹന്തിനെ കുറിച്ച് വലിയ ഐഡില്ല അത് പിന്നാ അതിന് നിക്കാത്തെ നിങ്ങൾ മെഹന്തി ഇടുകയാണെങ്കിൽ അതൊരു ബെനിഫിറ്റ് നമുക്ക് വേറെ അക്കൗണ്ട് ആ അത് ശരി പിന്നെ അതുല്ല ഇപ്പ ഈ മാർക്കറ്റുകളിലൊക്കെ സ്റ്റിക്കർ കിട്ടാൻ തുടങ്ങി
ആ ത്ത അതല്ല
ഇടാനും ഇപ്പ ആൾക്കാരെ വേണ്ട കാരണം സ്റ്റിക്കർ ഇള്ള. യ്നെ കൊണ്ട് സ്റ്റിക്കർ കൈ ഇലൊട്ടിക്കുന്നു ആ കോൺ എടുത്തിട്ട് അതിലേക്ക് ആക്കുന്നു ജസ്റ്റ് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ മൈലാഞ്ചി ഇടലായി
മെഹന്ദി കോണക്കാര് പെരുന്നാളിന്റെ സീസണിലൊക്കെ കൂടുതലും പോവുള്ളു നമ്മൾ ഉണ്ടാക്കി വക്കുകയാണെങ്കിൽ എല്ലാ ടൈമിനും പറ്റില്ലല്ലോ മക്കളുടെ ആകുമ്പോ നമുക്ക് എല്ലാ ടൈമിലും പറ്റുവല്ലോ
ഉം പറ്റും പറ്റും അങ്ങനെയുണ്ട് പ്രശ്നങ്ങളല്ലെ നോക്കാമക്ക് എന്തായല്ലും റെഡി ആക്കാം
ഓൺലൈൻ ആപ്പിൽ നമുക്ക് ഈ എന്താ മാലകളെ കിട്ടുന്ന നല്ല മുത്തുകളൊക്കെ നമുക്ക് സെറ്റ് റ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും
ആഹ് അതെ ഫാൻസി അതുപോലെ തന്നെ ഇപ്പമ്മളെ വീട്ടിലുള്ള കുറെ മുത്തുകളും പണ്ടത്തെ ത്തെ ഓരോ മുത്ത ത്തും കാര്യങ്ങളും ഉണ്ടാവില്ല അതൊക്കെ നമുക്ക് പൊട്ടിച്ച് ഒന്നിച്ചായി ശേഖരിച്ച് എടേൽ എടേൽ കയറ്റി കൊടുക്കാം
ആഹ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇണ്ടാക്കാം ആ പിന്നെ നമുക്ക് ഇൻസ്റ്റേലും യൂട്യൂബിലൊക്കെ നമുക്ക് സർച്ച് ചെയ്തൊക്കെ പുതിയ മോഡൽകൾഒക്കെ പിൻട്രസ്
ആഹ് അതെ അതെ ഊ ഉം ഉം ഉം നോക്കി കഴിഞ്ഞല് അമ്മക്ക്ട്ടു പ്പെങ്ങനാണ് ചെയ്യേണ്ടത് കോർക്കണ്ടൊക്കെ ള്ള കാര്യങ്ങളമക്ക് മെയ്നായ് കിട്ടും
ട്ടികൾടെ ഏക്സസെറിയെന്നെ മ്മക്ക് ഫിക്സാക്കലേ
ആ ഫിക്സാക്കാ ആ മറ്റെന്താച്ചാല് വല്ല്യാൾക്കാരുടെ ഡ്രസ്സു അതു ഷ്ടം പോലെ ണ്ട് ഇപ്പം കൊറേ പുതിയ പുതിയീ ബുട്ടിക്‌കളൊക്കെ വ വെരുന്നതുണ്ട് അ ത്‌ന്റെന്നെ ഓൺലൈനായിട് മാർക്കറ്റിങ്ങ് നടക്ക്ന്ന്ണ്ട് ഉം അവര് തന്നെ പല ആൾക്കാർക്കും ഈ സ്റ്റാറ്റസ് വെച്ച്ട്ട് പൈസ കൊടുക്ക ആ അയക്കാൻള്ള സാനങ്ങള് അങ്ങന കൊറെ കൊറേ പുതിയ പുതിയ കാര്യങ്ങള് പ്പൊ വരാം തൊടങ്ങില്ലേ ആപ്പതു കൊണ്ട് നമ്മക്കെന്താക്കാ ഇല്ലാത്ത ച്ചൊരു കോൺസെപ്റ്റ് പിടിക്കാം ഇണ്ടാവും മക്കളത്ണ്ടാവും ആക്സസറീസ് കിട്ടുന്ന കൊറേ കടകളൊക്കെണ്ടാവും പക്ഷെങ്കിൽ ത് നമ്മള് ഡിഫ്രണ്ടായിട്ട്ള്ളതെ ഊം വ്യ ത്യസ്തതായിട്ട്ള്ള കാര്യല്ലെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നെ ആ അതെ നി വേണെ നമ്മക്കെ സ്ട്രാ നമ്മളൊര് ഒര് ഹാപ്പിന്നച്ച്ട്ട് ചെറിയെന്തെങ്കിലൊരു സാനണ്ടാക്ക്യയ്ല് വെക്കാലൊ
ആഹ് വെക്കാം വെക്കാ എക്സ്റ്റാ കൊടുക്കാ അവെ ണീ അമ്മക്ക് ഫ അന്ന് ഞമ്മക്കൊരയ്ഡിയെയെ ഫസ്റ്റ്ത്തെ‌ ഒര് പ ത്ത് ഓഡ്രിനാലിനി ഒരമ്പതോഡ്രിനൊക്കെയ് എന്തെങ്കിലും കൂട ഫ്രീയായി ട്ടെന്തെങ്കിലൊക്കെണ്ട്ന്ന് നമുക്കൊരു ത് കൊട്ക്കാ
പിന്ന കൊർച്ച്‌ യുമ്പോ കൊറെ കൊറെ കൂടാക്റ്റീവായിട്ടുള്ള രെക്കൗണ്ട്ന്ന് കൊളബോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോം ഉം പ്രമോ ആ ഉം
അതെനിക്ക് എന്റെ എന്റെ എന്റെ താത്താന്റൊരു ഫ്രണ്ട് യൂടൂബറാണ്
ആ ആഹ് ശരി
ആ ആപ്പോ ൽക്കത്യാവശ്യം ഒഞ്ഞു ആ ഞ ആ അ ചെയ്തെര്ണൊ അപ്പൊഴയ്ന് വല്ല്യ പെയ്മെന്റൊന്നു അവര് വേടി ക്കാൻ ചേൻസില്ല താത്താന്റെ ഫ്രന്റാണ് ഓൽക്കൊരൂ യെന്താ യൂടൂബിലൊരു എ എമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സൊക്കപ്പണ്ട്
ഏഹ്
വൺക്ക്യാ ആവാറായിറ്റ്ണ്ട് ഒരത്യാശ്യം നല്ല റീ ച്ചൊകണ്ട് വീഡിയോസൊക്കെ അപ്പെ ഞാനവരോടൊന്ന് ചോയിച്ചോക്ക നമ്ക്ക്
ഉ ഉ ഉം
പിന്നവര്ക്ക് ചേരിറ്റിയൊക്കാ യിട്ടെ ആവര്ക്ക് ചേര് റ്റിയൊക്കായിട്ട് ങ്ങനെരിപാട് ഗ്രൂപൊളും ആള് അങ് അങ്ങനല്ലെ റ്റീവായൊരു സോഷ്യലായിറ്റാ ക്റ്റീവായ ആളാണ് അപ്പംക്ക് ഞാന്
ച്ച് കൊടുത്തിറ്റ് അവരത് അൺബോക്സ് യ്യുന്ന വീഡിയോസും കുർച്ച് പറീന്നതു ആ ജസ്റ്റി നമ്മടെ ഒരു സ്ക്രീ
ക്കൽണ്ട് മ
ഇൻഷൂട്ട് പോലെ നമ്മളെ എക്കൗണ്ട് ങ്ങന വീഡിയോല ടീല് കാൺച്ച്ട്ടൊക്കാമ്പോ ലാരും പോയൊന്ന് സർച്ചെയ്യിലൊ ഈ കല്യാണ സീന്കളൊക്ക വെര്ന്ന സമയത്ത് അങ്ങന ചെയ്യായി
ഞാനിപ്പ തന്നെ ഒന്ന് വ്ൾച്ചോക്കട്ടട്ടോ അവരേ അ ചെൽപ്പകിട്ടീല്ലെ ആ കെ ആഹ്